ആഹ് ആഹ് അതെ ആഹ് ഏ
എന്തൊക്കയിരുന്ന് കയിക്കുവായിരുന്നോ
ഇല്ല്യ ഞാന് കൊറച്ച് മുമ്പ് ഇപ്പോ കുറച്ച് നല്ല ഭക്ഷണം എന്തൊക്കെയോ ഉണ്ടായിരുന്നു വീട്ടില് നല്ല ആ മീൻ കറിയും ചോറും ഒക്കെ ഉണ്ടായിരുന്നു
ആണോ അല്ല ഞാന് ഇ കോള് വിളിച്ചപ്പോ എടുക്കാത്തപ്പോ ഞാൻ വിചാരിച്ചു കഴിക്കു വേര്നന്ന്
അതെ അതെ അതെ കഴിക്കായിരുന്നില്ല ഞാൻ കുറച്ച് മുമ്പ് കഴിച്ചു ഞാനിപ്പ ഇങ്ങനെ ആ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നടക്കുമ്പോ ഫോൺ അവിടെ അപ്പറം ദൂരെ വച്ചേനു പിന്നെ കണ്ടപ്പ വന്നിട്ട് എടു ത്ത്. അതെ ആ അതെ അതെ അതെ
ഞാന് ഇവിടെ നല്ല നല്ല മാമ്പഴം പിടിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടാ മാമ്പഴം നീക്ക് ഇഷ്ട മാമ്പഴം
ആര്ക്ക്. മാമ്പഴം ഇപ്പ ആരിക്കാ ഇഷ്ട്ടില്ലാതെ ഞാനൊക്കെ മാമ്പഴം എത്ര കിട്ടിയാലും കഴിക്കും
ആണോ ഇഷ്ട്ടോളോ ഉം പഴം വീട്ടാണ് മാമ്പഴ ആണ്
ഉം അല്ല ഉം ആഹ് ചക്കമാമ്പഴം
ഹലോ
അങ്ങനെ ഒയ്ക്യായാണെങ്കില് പ ചക്കെ അതാണ് ഇഷ്ടാണ് ഉം മാമ്പഴോ ഇഷ്ടാണ്
ഇത് എല്ലാ പഴവും ഇഷ്ട്ടാണോ താങ്കൾക്ക് എനിക്ക് ഏറ്റം ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടം ഏഹ് തണ്ണി മത്തനാണ് ഭയങ്കര രുചിയാണല്ലോ പിന്നെ അതുപോൽത്തന്നെ നമക്ക് വേനൽക്കാലത്തെല്ലാം നല്ലതാണ് അതായത് ത് ഭയങ്കര വെയിലത്ത് നമ്മള് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലേ തിരിച്ച് വന്ന് അത് കഴിച്ചാ മതി നല്ലൊരു ആശ്വാസം ക്കിട്ടും. തണ്ണിമത്തന്ല് കൂടുതല് വെള്ളത്തിന്റെ അംശം ഉള്ളത് കൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം തണ്ണിമത്തനാണ് പക്ഷെ മാമ്പയൊം ഇഷ്ടമാണ് പക്ഷേ ആ പുലി രസമുള്ളതൊന്നും എ ഇനിക്കത്ര ഇഷ്ടമല്ല അതായത് മാമ്പഴത്തെ ഇങ്ങനെ എന്തെ അച്ചാറൊക്കെ ഇട്ട് അതൊന്നും എനിക്കിഷ്ടല്ല
അതിപ്പോ അങ്ങനെ വരാണെങ്കിലെ ഉം അതിപ്പെ എല്ലാർക്കും അങ്ങനെയാ എന്താണ് മാമ്പഴം രാവില എന്താണ് എല്ലാർക്കും ഈ പുള്ളി ഇള്ള മാമ്പഴാണെങ്കിലെ അത്ര ഇഷ്ടപ്പെടൂല ആ എനിക്ക് ഉം
ആഹ് നിങ്ങളെ ഏ അപ്പൊ ട്ടിഷ്ട്ടള് പൊ പഴേതാന്ന് വർഞ്ഞത്
ഞാന് ചക്കാ മാങ്ങാ ഒക്കെ എനിക്കിഷ്ടാ. പിന്നെ ഇതൊക്കെ ഈ മാങ്ങാന്ന് പറയുമ്പോ ഹു തല്ലേ സീസണല്ല ല്ലേ ഇപ്പം നല്ല വെലക്കുറവിൽ കിട്ടോല്ലോ മാങ്ങ.
അതെ ഇപ്പോം മാമ്പഴക്കാലമാണല്ലോ മാമ്പഴക്കാലം കഴിഞ്ഞ്. അതായത് മാമ്പഴെല്ലം പിട്ച് കഴിഞ്ഞല്ലാ
ഉം ഇപ്പം നല്ല വെലക്കുറവില് കിട്ടും. കാര്ണെന്താച്ചാലേ കൊർച്ചും കൂടി കഴിഞ്ഞാല് ഉം അത് മാമ്പഴം മോശാഉന്നുള്ളതു പ്രെശ്നൂള്ള
ആഹ് അതുകൊണ്ടേ ആളുകള് പെട്ടെന്ന് വെട്ടി തീർക്കാണ് അവരട്ത് ബഹ്‌ വീട്ടില് തൊക്കെ പറിച് തീർത്തേ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കാണ്.
അതെ അതെ അതെ
പിന്നെ കൂടുതലും ഇങ്ങനെ കൊർച്ച് എന്ത് നല്ല ത് സമ്പന്നർക്ള്ള പഴങ്ങള് പറയുന്ന പോൽ ഏഹ് ഇപ്പൊ എന്താ അവക്കാടോ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടെ അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്താ കുറവാ വാങ്ങല്. കി വി പിന്നതുപോൽ തന്നെ റമ്പൂ ട്ടൻ ഇതൊക്കെയാണ് റംമ്പൂട്ടാൻത്ര ഇഷ്ടല്ല. ആഹ് നിങ്ങളീ മറ്റേ പഴം കഴിച്ചിട്ടുണ്ടോ? എന്താതിന്റെ പേര് ആ മൂന്ന് ഇതുള്ളത് എന്താ പറയുന്നത് നൊങ്ങാ സംതിങ് അങ്‌ അങ്ങനെ എന്തോ ഒരു പഴമാണ്.
നിക്കെ ആഹ് എനിക്ക് അറിയില്ല ഏതാ ഇങ്ങള് പറയുന്ന റയു ഉം
പിന്നെ പപ്പായ ഇഷ്ടണോ? പപ്പായ കഴിക്കുന്നത് നല്ലതാണല്ലോ നമുക്ക് ശരീര ത്തിന് ഒക്കെ
ഉം ഉം പപ്പായ എനിക്ക് അത്ര ഇഷ്ടല്ല. നല്ല അതിപ്പങ്ങനെ കൊറേ കാര നല്ലഹ് ണ്ടാവു ക്ഷെ അങ്ങനെല്ലാം ഇഷ്ടപ്പെടൂല്ലല്ലോ
ആണോ ആഹ് പിന്നെ ഓറഞ്ചാന്നെങ്കിൽ
ആഹ് ഓറഞ്ച് ഇപ്പൊ ഓറഞ്ചിനൊക്കെ എന്താ വെല അതാ അയോ ഞാൻ രണ്ട് മൂന്നു ദിവസം ഉരുണ്ടു രണ്ടു മൂന്നു ദിവസം മുമ്പ് ഇങ്ങനെ പോയപ്പൊം ഉം ഉം
ഓറഞ്ച്ന്ന് പറയുന്നത് വിറ്റമിൻ സിയുടെ ഒരു കലവറ എന്ന് പറയാം വേ ണെങ്കിലെ അത്രയധികം എന്ത് വിറ്റമിൻ സി നമുക്ക് കിട്ടുന്നത് ന്തേ നന്ന് ഓറഞ്ചിൽ നിന്ന് ആണല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ട് ചോദിച്ചാ പക്ഷെ ഇപ്പൊ ഈ സമയത്തൊക്കെ ഭയങ്കര ആ വെലയാണേ
ഉം ഉം ആ ഈ ഈ പക്ഷെ മാമ്പഴത്തിനു ഞാൻ പറഞ്ഞില്ലേ നല്ല വിലക്കുറവിലുണ്ട്
ആ അത് ഈ സമയത്ത് ഇപ്പോ അങ്ങനായത് കൊണ്ടാണ് പിന്നെ നിങ്ങളിങ്ങനെ എന്തേ പഴങ്ങൾ ഒന്നിച്ച് അതായത് ഫ്രൂട്ട്സലാഡ് പോലെ കഴിക്കാറുണ്ടോ എല്ലാ പഴങ്ങളും ഒന്നിച്ചിട്ട് അപ്പോ എന്തൊക്കെ പഴങ്ങളാണ് അതിന് ഉപയോഗി
അതിലെ ക്യാരറ്റ് മുന്തിരി ചെ ക്യാരറ്റ് എന്ന് പറയാൻ മാമ്പഴം മുന്തിരി അല്ലല്ല അത് പറയുമ്പോ തെറ്റിപ്പോതാ ആ എന്താണ് ഇതൊക്കെ തെറ്റിലൊക്കെ സംഭവിയ്ക്കൂലേ മുന്തിരി മുന്തിരി ആപ്പിളെ
ണ്ടല്ലോ ത
ആ അതെതെ നമക്ക് അത് അറിയ അത
ആ ആണോ ഞാൻ വിചാരിച്ചു നിങ്ങൾ അയില്ലെങ്കിൽ ഇതൊരു പുതിയ അറിയവായിരുന്നോട്ടെ അപ്പൊ തക്കാളി പഴമാണ് ട്ടോ പിന്നെ എ നിങ്ങൾ ഡയറ്റൊക്കെ നോക്കുന്ന ആളാണോ അല്ലെങ്കിൽ ആപ്പിളൊക്കെ ല്ലേ അപ്പിള് എന്താക്കാ ഡയറ്റിന് നല്ലൊരു ഭക്ഷണമാണ് ആപ്പിള് അതായത് ആപ്പിളില് ഫൈബറും അയണും കൂടുതല് ഉള്ളത് കൊണ്ട് നല്ലതാണ് അതായത് ചർമ്മത്തിനും പിന്നെ ഡയറ്റ് ചെയ്യാനുമൊക്കെ നല്ലതാണ് ആപ്പിൾ ഉ ഉപയോഗിക്കുന്നത്
ഉം
ഉ
അപിളും അതൊക്കെയാണ് ഈ മെയിൻ പ്രശ്നയിട്ട് നമ്മള് നാട്ടിൽ എന്ത് കുറച്ച് നല്ല അത് കിട്ടുവാണെങ്കിലും എന്താണ് അതിന് ഭയങ്കര പൈസ ആയിരിക്കും ഈ പൈസയുടെ പ്രശ്നം മാണ് കൊറച്ചത്തിനുള്ള നല്ല പഴം ഉണ്ടായിരുന്നു ഇപ്പൊ ത്തിനൊക്കെ അമ്പത് റുപിയ അറുപത് റുപിയ ഒക്കെ ആയി
അഹ് അതെ നമ്മുടെ നാട്ടില് ഭയങ്കര വിലയാണ് ഇപ്പോ എല്ലാ സാ പിന്നെ ച ഇപ്പൊ നാട്ടില് ചക്ക ആൾക്കാരിങ്ങനെ വിൽക്കാനൊക്കെ തുടങ്ങിന്ന് തോന്നണ് കാരണം ഇപ്പൊ മഴ തൊടങ്ങിയല്ലോ അപ്പൊ മഴക്ക് ശേഷമുള്ള ചക്കക്ക് ടേസ്റ്റ് ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടെ ആളുകൾ മുമ്പേ എടുത്ത് പഴിപ്പിച്ചിട്ടൊക്കെ കഴക്കാറ് പിന്നെ കൂടുതല് എടുത്ത് ഒക്കെയാണ് ചെയ്യാറ് അല്ലെ
ഉം
അ എന്താറിയോ ഇത് ഞാന് ഇയിന്റെ ഇടക്ക് ഒരു കുറച്ചു ദിവസം മുന്നെ ഒരു കൂട്ടുകാരന്റെ വീട്ടി പോയപ്പോ കൊറച്ച് ചക്ക കഴിച്ചെനു ഓ ഓന് ഭയങ്കരൊരു ആവേശത്തിൽ ഇങ്ങനെ എടുത്ത് എനിക്ക് വേണ്ടിട്ട് ഇങ്ങനെ എടു ത്ത് വെച്ചിട്ട് ഇങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ കാത്തിരുന്ന് ഇങ്ങനെ തന്നതാ പക്ഷെ എന്ത് സംഭവിച്ചാലും മഴ വന്നതോടെ ചക്കയുടെ മധുരൊക്കെ കുറഞ്ഞ് വെള്ളതിലോടെ ഇറങ്ങിയിട്ട് അവനും ആകെ സങ്കടയി എനിക്ക് വേണ്ടിട്ട് ഇങ്ങനെ കാര്യയിട്ട് എടുത്ത് വെച്ചിട്ട് മധുര ഇല്ല എന്ന് ഞ അപ്പൊ ഓനിക്ക് ഭയങ്കര ഇതായി ഉം അതുങ്ങനെ സെറ്റ് ആവാണ്ട് ഉം അത് ഭയങ്കര ഒരു തീരെ പ്രതീക്ഷിക്കാതൊരു സംഭവം ആയിപോയി ആതൊണ്ടെ
ആ പിന്നെ ഇതുണ്ടല്ലോ എന്താതിന്റെ പേര് പറയുന്നത് ജോളമുണ്ടല്ലോ ചോളം ചോളം പച്ചക്കറി ആണ് അല്ലെങ്കില് പഴമാണോ അതെനിക്കൊരു സംശയം ഉണ്ടായിന്നു
ഉം അങ്ങനെ ഇത് എന്താ
എന്താ
അങ്ങനെ ചോയിച്ചാല് ആഹ്
ഹലോ
അങ്ങനെ ചോയിച്ചാല് എനിക്ക്
അത് പച്ചക്കറി ആണെന്ന് തോന്നില്ല പക്ഷെ നമുക്കത് പറയുമ്പോളതോരു എന്ത് പയത്തിന്റെ പഴങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മൾ പറയാറ് പിന്നെന്ന് പറയുന്നത് ആ നിങ്ങളോട് പൈനാപ്പിൾ ഉണ്ടല്ലോ പൈനപിള് വളരെ നല്ലതാണല്ലേ
പൈനാപ്പിള് ആ അത് അത് പറഞ്ഞപ്പഴ ഓർത്തെ പൈനാപ്പിൾ നല്ല ടേസ്റ്റ പക്ഷെ ആഹ്
അല്ല ശരിക്കും നമുക്ക് പുളിയുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമല്ലല്ലോ ശരിക്കും കൈ തിരിച്ചൊക്കെ നമുക്ക് പുളിയുള്ള ഭക്ഷണങ്ങൾ അത്ര ഇഷ്ടല്ലല്ലോ പക്ഷെ ശരിക്കും എന്താ എഴത്തിച്ചൊക്കെ അത് പറയുന്നത് തന്നെ പുളിയാണ് പക്ഷെ എന്നാലും നമുക്കെന്താ അതിനോടൊരു ഇഷ്ടം വേറെ തന്നെ ല്ല ഈ ഓറഞ്ച് പോലെ തന്നെ ഉ നിങ്ങളിപ്പോ ഇങ്ങനെ അ
ചിലർക്കൊക്കെ ചിലർക്കൊ തൊക്കെ ഭയങ്കര ഇതാ
എന്താ പൈനാപ്പ്ള്
പൈനാപ്പ്ളിനോട് ആ ഭയങ്കര ഭയങ്കര ഒരു പൈനാപ്പ്ൾന്ന് പറഞ്ഞ ഭയങ്കര ഒരിത
ആണ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില ആൾക്കാർക്ക് അത് കഴിച്ചാലേ മുഖം ചൊറച്ചില് അങ്ങനെയൊക്കെ ഉണ്ട്ന്ന് പറയുന്നുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കത് അങ്ങനൊ ഒരു പ്രശ്നമൊന്നുമില്ല പൈനാപ്പള് കുറച്ച് അച്ചാറ് കൊറച്ച് നല്ലോണ്ണം എരിവൊന്നും ഇല്ലാത്ത അച്ചാർ ണ്ടല്ലോ അത് കുറച്ച് ഉപയോഗിച്ചിട്ട് കഴിക്കണം നല്ല രസണ്ടോ പിന്നെ അതുപോലെ തന്ന തണ്ണിമത്തനും പറഞ്ഞേ തണ്ണിമത്തനും അതുപോലെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളിന്ന് ട്ര അത് ചെയ്തു നോക്ക് എന്നിട്ട് പറയണട്ടോ
അദ്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം
ഓക്കെ പിന്നെ നിങ്ങള് ഡയറ്റ് ഒക്കെ നോക്കുന്ന ആളാണോ
ഞ ആന ഉണ്ടായിറ്റൊക്കെ എടക്കപ്പഴേയിലും ഒന്ന് ഭയങ്കരായിട്ട് ആവേശ ആവുമ്പോ ആവും നോക്കാറുണ്ട് പിന്ന പിന്നെ ഇപ്പത്തെ ഒരു സാഹചര്യ
അതായത് ഡറ്റ് ജിമ്മിലൊക്കെ പോകാറുണ്ടോ ജിമ്മിൽ പോകുന്നുണ്ടെങ്കില് വാഴപ്പുഴം കഴിക്കുന്നത് നല്ലത് ഇാണ് കാരണം പാഴപ്പഴത്തിൽ നല്ല പൊട്ടാസിയൊക്കെ ഉള്ളത് കൊണ്ട് ധാരാളം പൊട്ടാസ്യം ഉള്ളതാണല്ലോ അതുകൊണ്ട് വാഴപ അപ്പോഴും വളരെ നല്ലതാണ് ഉം നിങ്ങൾക്ക് മറ്റേ ഇതറിയാമോ എന്താ ഒരു സമയത്തണ്ടല്ലോ അതായത് ഈ കൊറോണ സമയത്ത് ആളുകള് എന്ത് വീട്ടില് അവസാന ഫുഡൊന്നും ഭക്ഷണൊന്നും കിട്ടാണ്ട് എങ്ങനെ കഷ്ട ഇഷ്ടം വരുമ്പോഴത്തേക്കും അവരുടേത് വീട്ടിൽ ചുറ്റ ഇറങ്ങി സാധനങ്ങളൊക്കെ തപ്പിപ്പിടിച്ചെടുക്കാൻ കഴന്നില്ലേ അതിലരുപാട് സാധനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അതായത് ചക്ക കഴിച്ചിട്ട് അതിന്റെ ബാക്കി കൊണ്ടും ആൾക്കാര് ഓരോ കാരു സംഭവങ്ങള്ള് ഉണ്ടായിക്കൊണ്ടായിരുന്നില്ലേ
അങ്ങനെ എങ്ങയെങ്ങനെ മനസ്സിലായില്ല
അതായത് കൊറോണ കഴിഞ്ഞിട്ട് ഒരുപാട് ആ കൊറോണ കഴിഞ്ഞിട്ടല്ല കൊറോണടെ സമയത്ത് ക്വാറ ഏഫ് ക്വാറന്റീന്റെ സമയത്ത് ത്ത് എല്ലാരും വീട്ടില് അടച്ചിട്ടല്ലോ ആ സമയത്ത് ആൾക്കാർക്ക് ഭക്ഷണം എന്ത് ഒന്നും കിട്ടാണ്ടായപ്പോ പിന്നെ വീട്ടിൽ തന്നെ ഇങ്ങനെ നെ നടന്ന് പരീക്ഷണം നടത്തുന്നത് പോലെ എന്ത ചക്ക കഴിച്ച അതിന്റെ കുരു കൊണ്ട് എന്തെല്ലോ ചെയ്യാ പിന്നെ ഏ എന്താ പേരതിൻ്റെ ആഹ് തേങ്ങ കറി വെച്ചിട്ട് അതിന്റെ ചിരട്ടി കൊണ്ട് എന്തൊക്കെയാ ഒക്കെ ചെയ്യാ പിന്നെ അതുപോലെ തന്നെ ഏഹ് തണ്ണിമത്തനെടുത്ത് അതിന്റെ തോട് കൊണ്ട് കറി ഇണ്ടാക്ക അങ്ങനെ ഒരുപാട് എന്തൊക്കെയാ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിളിന്റെ ഏഹ് കരി തൈ ചക്കേടെ തോല് എ ഇട്ട് വെച്ചിട്ട് ഇണ്ടാക്ക സിട്രിക് ഏഹ് എന്ത് ബീഞ്ഞു പോലെ ഇണ്ടാക്കാ പിന്നെ മുന്തിരിയൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ആൾക്കാർ എന്തൊക്കെ എന്തൊക്കെയോ ചെയ്തൊണ്ടരുന്നല്ലോ അതായത് ആ സമയത്ത് ആൾക്കാർക്കെന്താ ആഹ് മദ്യമൊന്നും കിട്ടാതെ ആൽക്കോഹോൾ അതായത് വീര്യം ഒന്നും കിട്ടാതാകുമ്പോൾ അവരെന്തൊക്കെയാ ചെയ്യ് ഇതേവരെ ട്രൈ ചെയ്യുന്നൊക്കെണ്ടായിരുന്നല്ലോ.
ഉം അയിശെരിയാ ആയിശെരിയ പിന്നെ ഞാന് എന്നാ ഒന്ന് ഫുഡ് കഴിച്ചിട്ടും വരാ ഒന്നും കൂടി
ആണോ? ഓക്കെ അപ്പോ രാത്രി ആയ കെടക്കാനായില്ലേ? ഓക്കെ ശെരി എന്നാല്. ആഹ